ആഹ് കേൾക്ണ്ടോ?
കേക്ക്ന്ന്ണ്ട് എന്തക്കെണ്ട് വിശേഷം?
എന്താ പിന്നെ കെട്ക്കാനൊക്കായോ?
ആഹ് ആ ഇല്ല കുറച്ചും കൂടി ടൈംമ് കയ്യും പത്തുമണി
ആഹ് നേരത്തെ കെടക്കേക്കുല്ലേ
അങ്ങനെ കെടക്കണം നേരത്തെ നമ്മള് കെടക്കണം ന്നാല് രാവിലേത്തെ ആ ഒരൊർക്ക് അമ്മക്ക് ശരിയായി കിട്ടൊള്ളൂ
ആഹ് അതെ അഹ് പിന്നെ എട്ട് മണിക്കൂ ആറ് മണിക്കൂറ്ലേ ചുരുങ്ങിയത്
ചുരുങ്ങിയത് എട്ട് മണിക്കൂറെങ്കിലും ഒറങ്ങണം പക്ഷേ ഇ പത്ത് മണിക്ക് ഒറങ്ങ്ന്നവര് മൂന്ന് മണിക്കൂറ് മുന്നേ ഫുഡ് കഴിക്കണം അത് മു മൂന്ന് നാല് മണിക്കൂറ് വേണം ഞമ്മൾക്ക് അതൊന്ന് ദഹിച്ച് കിട്ടാൻ വേണ്ടിട്ട് അപ്പൊ ഇല്ലല്ല ഭക്ഷണം കഴിച്ച പാടെ മ്മള് കെടക്കാപാടില്ല കെടന്ന് കഴിഞ്ഞാഅത് ദഹിക്കൂല ഞമ്മള് ഒറങ്ങൂല ബോഡി ഒറങ്ങൂല
ആഹ്
അത് ശെരിക്ക് ഒര് ഒമ്പത് മണിപൊ പത്ത് മണിക്കൊക്കെ ഭക്ഷണം കഴിച്ചാല് അപ്പാട് പോയി കെടന്നാലും ഒര് ഒര് മണ്യോക്കെ ആവുമ്പേ ഞമ്മക്ക് ഒറക്ക് കിട്ടൊള്ളു. ഉറങ്ങുന്നുണ്ടാവും പക്ഷെ നമ്മള ബോഡി ഉറങ്ങൂല
ആ അല്ല അപ്പൊ നമ്മൾ ഈ ഭക്ഷണം കഴിച്ചട്ടെ പിന്നെ ഈ എവിടെയെങ്കിലും ഇരുന്നിട്ട് പ്രശ്നം ഇല്ലല്ലോ
ഇരുന്നാലൊന്നും പ്രശ്നം ഇല്ല ഉറങ്ങാൻ പാടില്ലാന്നേ ഉള്ളൂ
ആഹ് ആഹ്
ഉറങ്ങരുത് പോയിട്ട് ഇരുന്നിട്ടോ നമുക്ക് വെറ്തെങ്കി വർക്ക ക്ക ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യോ വേറെ ഇതുപോലെ എന്തെങ്കിലും ടാസ്ക്കോ പിന്നെ ടിവിയോ അങ്ങനെയൊക്കെ കാണാ ചെയ്യാൻ പറ്റും ആ
ആഹ് ആഹ്
ണ്ടൊന്നും പ്രശ്നല്ല ഫുഡ് കഴിക്കണ ഉള്ള നേരത്തെ ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചാ പിന്നെ അങ്ങനെ ഓവറായിട്ട് വെള്ളം കുടിക്ക ക്കാനും പാടില്ല
ഈ രാത്രി സമയങ്ങളിലേ ഞമ്മള് ഓവർ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ വയറ് ചാടും അങ്ങനത്തെ പ്രശ്നം ഉണ്ടോ
ചാണ്ടടന്നല്ല ഉറക്കത്തിന് ബുദ്ധിമുട്ടാവും ആ അതാണ് പ്രശ്നം കാരണം ഞമ്മക്ക് യൂറിയൻ പാസ് ചെയ്ത് കൊണ്ടിരിക്കേണ്ടി വരും
ആഹ്
അതുകൊണ്ട് ഉറക്കത്തിന് ബുദ്ധിമുട്ടാവും പിന്നെ വയറ്റിലെ ഒരു അസ്വസ്ഥത വരും അപ്പോ രാത്രിക്കെ നമ്മള് ബ്രഷ് ചെയ്തിട്ട് ട്ട് കിടക്കാണെങ്കിൽ രാവിലെ എഴുന്നേറ്റപാട് ബ്രഷ് ചെയ്യുന്നതിന് മുന്നേ വെള്ളം കുടിക്കാൻ പറ്റും അപ്പൊ അത് ഞങ്ങള് പിന്നെ ആരോഗ്യത്തിന് നല്ലതാണ് കാരണം ഞങ്ങള് വായിലുള്ള പിന്നെ ഫുഡ് ബാക്ടീരിയ ഒക്കെ മോശം മോശം പോവാന ക്ക് നമുക്ക് നല്ല ഒരു മലബന്ധം ഇല്ലാതെ നന്നായിട്ടൊന്ന് ആ വാനൊക്കെ നല്ലതാണ് അങ്ങനെ ഒരു വെള്ളം കുടിക്കുമ്പോൾ
ആഹ ചിലക്ക് ചിലൽ പല് തേച്ചിട്ടേ ക ക്കുള്ളൂല്ലേ വെള്ളൊക്കെ
അല്ല അത് രാത്രിക്ക് കിടക്കുന്ന ടൈമിൽ ബ്രഷ് ചെയ്യണം
ആഹ്
ഫുഡൊക്കെ കഴിച്ച് നമ്മള് കിടക്കാൻ പോകുന്ന ടൈമില് ബ്രഷ് ചെയ്തിട്ട് ഉറങ്ങി രാവിലെ എഴുന്നേറ്റപാട് വെള്ളം കുടിക്കാം അതു ഞങ്ങള് ആരോഗ്യത്തിന് നല്ലൊരു ഇതാണ്
ഈഈ ചില ചിലരുണ്ടല്ലോ നമ്മൾ ഈ രാത്രിയത്തെ ചോറ് വെള്ളത്തിലിട്ട് ഇട്ടിട്ട് ഈ തൈരും കറി ഇതൊക്കെ ഒഴിച്ചിട്ട് കഴിക്കണ രാവിലെ അത് ശരീരത്തിന് എന്താ
കേടന്ന ഫാറ്റ് വരും ഫേറ്റ് വരും ഫാറ്റി ലിവർ എന്നൊക്കെ കേട്ടിരുന്നോ അത് നമ്മുടെ ജോയിന്റ് പെയിന് കാരണമാണ് തറ്റുള്ളതാണ് ത കൂടുതലൊന്നും കാണണ്ട ങ്ങക്ക് ഫാറ്റ് ഉണ്ടോന്ന് യൂറിക് ആസിഡ് കാലിന്റെ ആഹ് ഒരു ചുണ്ടം വരൽ പോലും ആഹ് മടമ്പ് ഒക്കെ ഒരു വേദന വരുന്നില്ലേ
ആഹ് അവിടെറെ ഹസ്ബൻറിുണ്ട് യുറിക്ക്സിട് ഉം അത് രാവിലെ ക്ഷീണത്തിനല്ലാന്ന് പറഞ്ഞിട്ട് കഴിച്ച ച്ച് പോലുണ്ട് ചില സമയത്ത്
അത് കഴിക്കാൻ പാടില്ല ഒരിക്കല തൈര് ഞങ്ങൾ ഇതിൽ കൂടെ മിക്സ് ആക്കിയിട്ട് കഴിക്കാൻ പാടില്ല തൈര് ഞങ്ങൾ എപ്പോൾ കഴിക്കേണ്ടത് ഒ ഒറ്റക്കാണ് ഉപ്പും മുളകും ഒന്നും കൂട്ടാൻ പാടില്ല
ഈ ചെറിയ കുട്ടിയക്ക് കൊടുക്കാൻ പറ്റുവോ എട്ടു മാസക്കായ
എന്ത് തൈരോ?
തൈരാ ആഹ്
പ്പത്തില്ട്ടില്ല ഞങ്ങൾക്ക് ഒരു ആഹ് ഒരു വയസ്സ് നമ്മൾ ചോറ് കഴിക്കുമ്പം തന്നെ ഞങ്ങൾ തൈര് എങ്ങനെയാണോ കഴിക്കുന്നത് ഒരു പിന്നെ കക്കിരൊക്കെ മുറിച്ചിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ടല്ലേ
ആഹ്
അത് അതിനെക്കാളും ബെറ്റർ ശെരിക്ക് തൈര് നമ്മള് സാധാരണ ഒരു ഐസ്ക്രീമൊക്കെ കോരി തിന്ന്ന്ന പോലെ തിന്നാന്നാ
ആഹ് അങ്ങനാവുമ്പോല്ലേ അയ്ന്റെ ബെനിഫിറ്റ്ട്ടാ
ഏറ്റവും നല്ലത് അതാണ് ഞങ്ങളുടെ ആരോഗ്യത്തി-
ഉം ഉം
ശരിക്ക് കക്ക് ഇ
ആഹ്
കക്ക് ഗ്യാസ് കേറും പക്ഷെ ഗ്യാസ്ന്ന് കളയാനും കക്കിരി നല്ലതാണ്
നല്ലതാല്ലേ
ഫടോറ് വേ
ആഹ്
ഒരു മണിക്കൂർ കഴിഞ്ഞൽ ഈ കക്കിരി കക്കിരി മുറിച്ചിട്ട് മിക്സിലടിക്കുക കക്കരി മാത്രം
ആഹ്
വെള്ളൊന്നും ചേർക്കാൻ പാടില്ല
ആഹ്
കേൾക്കുന്നുണ്ടോ ന്റെ നീര് മാത്ര
ആഹ് കേക്കണ്ട് ഇടക്ക് സ്റ്റെക്കാവ്ണ്ട് ഉം
കുർ ഗ്യാസിൻ പ്രശ്നം മാ
ആണല്ലേ ആഹ് ഒന്നും ഇടാണ്ട് അങ്ങന്നെ കഴിക്കലാ?
ഒന്നുടാണ്ട് അങ്ങന്നെ കഴിക്കലാ ഒന്നും അതിലിടണ്ട ആഹ് കക്കിരി മാത്രം ഒന്ന് ജ്യൂസ് അടിക്കാ എന്നിട്ട് ഒന്നുടർത് ഒന്നുടർത് അപ്പൊ ഒരു അര ക്ലാസ് സേ വേണ്ടു ഒര് അരക്ലാസേ ഇണ്ടാവുള്ളൂ ഒരു ആഴ് ഇപ്പയ്ലൊന്നും പിഞ്ഞാൽ അത് കിട്ടില്ല നമ്മള ഒരു നല്ലൊരു കോട്ടന്റെ ഒരു തുണിയേല്ലാം പോലത്തെല് അരിച്ചെടുത്തിട്ട് നല്ല വെള്ളം മാത്രം കുടിച്ച് കഴിഞ്ഞാല് ൻ്റെ പ്രശ്നം പോകും ഈ വ ഈ വയറ പോച്ചിലെടുക്കുന്നെ നമുക്കൊരു മേലോട്ടൊക്കെ തേപ്പ് വരുന്നില്ല ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാല്
ആഹ് ആഹ്
ഒരു പുളിച്ചീട്ടലെന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ ഒക്കെ നല്ലൊരു സംഭവാ അത്
ആണ്ല്ലേ നമ്മള് അച്ചേക്ക് കഴിക്കും പീസാക്കിട്ട്
ആഹ് അത് കഴിക്കുമ്പോ നമ്മൾ ചോറിൻ്റെ കൂടെക്കെ സാധാരണ കഴിക്കു ഒരു സാലാഡായിട്ട് കടി കഴിക്കുന്നില്ലേ
ആഹ്
കക്കിരിയും ക്യാരറ്റും ഒക്കെ സലാഡ് ആയിട്ട് കഴിക്കുന്നുണ്ടല്ലോ അത് സലാഡായിട്ട എങ്ങനെ കഴിക്കണ്ടെന്ന വെച്ചാൽ അതിലും ഉപ്പും മുളകൊന്നും ഇടാൻ പാടില്ല
ആണല്ലേ
അത് ഉച്ചക്കത്ത് ചോറിന്റ ഒരു മണിക്കൂർ മുന്നേ കഴിക്കുക സലാഡ്
ആഹ് അപ്പൊ ശരിക്കും നമ്മക്ക് ഈ രാത്രി കഴിക്കാൻ പറ്റിയ്യ ഉള്ള എന്താ ഭക്ഷണം
ശരിക്കും രാത്രി ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ചോളം അറിയോ ചോളം
ചോ മു ന മുതല റാഗിയലെല്ലോ
റാഗി അല്ല ചോളം പുട്ട് എന്ന് പറഞ്ഞിട്ടുന്നെ ഒരു പാക്കറ്റൊക്കെ വരുന്നുണ്ട് ചോളത്തിനെ കൊണ്ട ഉണ്ടാക്കുന്ന തന്നെ
ആഹ്
നമ്മള് ഇതില്ല കോണില്ലേ കോൺ ആഹ് ഒരു ഇതിന്റെ പോപ്പ് കോൺന്റ അതിന്റെ ഒരു സംഭവം വരുന്നത് അതിൻ്റെ പൊടി അത് പോടീ രൂപത്തിൽ വരുന്നതാണ് അതിനെ കൊണ്ട് ഞങ്ങൾക്ക് പുട്ടുണ്ടാക്കാം പുട്ട് സാധാരണ തേങ്ങൊക്കെ ഇട്ടിട്ട് പുട്ട് ചൂടാം പിന്നെ ഇതില്ല റാഗി റാഗിനെ കൊണ്ട് ദോശ ഒക്കെ ചൂടാൻ പറ്റും
അത് പറ്റും ല്ലേ
ആഹ് പിന്നെ ഓട്സ് ഉണ്ട് ഓട്സ് റമിൻന്ന് പറഞ്ഞിട്ടൊരു വേറെതന്നെ ഓട് ഇണ്ട് ഓട്സ് ഉണ്ട് എല്ലാം മിക്സ്‌ ആയിട്ട് വരുന്നേ അതില് പാലൊന്നും ചേർക്കാൻ പാടില്ല
ആഹ് മ മറ്റേ സാധാ അങ്ങനെ പാല് ചേർക്കാൻ പറ്റുവോ
സാധാല് പാല് ചേർക്കാം പക്ഷെ ഷുഗറുള്ള എടുക്കന്നും അത് പറ്റില്ല
പറ്റുലല്ലേ
ഉം ഉം പാല് ഷുഗറി ഉപ്പ്മാവല് പ്രശ്നമില്ല അത്
ആഹ് ആഹ്
അത് പാലൊന്നും ആഡ് ചെയ്യണ്ട കഴിക്കുന്നതാണല്ലോ അതിന്
ഞാന് മോനെ വയറ്റിൽ ഉള്ള സമയത്ത് ഉപ്പുമാവക്കി കഴിക്കലേനി ഷുഗർ വന്നിട്ട്
ആഹ് അപ്പോൾ ഷുഗറ് മുന്നേ ഉണ്ടായിട്ടുണ്ടാവല്ലേ
ഇല്ല ഇല്ല ഷുഗർ ഇല്ലെനിക് എട്ട് മാസം ആയപ്പോ വന്നതാ
ഓ
കൂടുതലൊന്നുമില്ല തൊണ്ണൂറ്റഞ്ച് അപ്പോ ഡോക്ടർ പറഞ്ഞ് ഈ ഗർഭിണികൾക്ക് കൂടുതലാണ്
ഡോക്ട്ർ പറ്ഞ് ഗർഭിണിൾക്ക് കൂടുതലാ ഓ ഇപ്പൊ കൺട്രോളാണോ?
ആഹ് അപ്പൊ അഹ് റടി. പ്രസവം രണ്ടാൾതെ രാജ്യ രണ്ടാമത്തെ മോളേനും ഉണ്ടായിനി അങ്ങനെ പ്രസവം കഴിഞ്ഞാപ്പന്നെ നോർമലാവും.
നോർമലാവുംല്ലേ.
ഉം.
അത് നിങ്ങൾ പിന്നെ ഗ്ലൂക്കോസി്ന്റെ അളവ് കൂടുന്നത് കൊണ്ടാണ് ഇ ചോറില്ലേ റൈസ്.
ആഹ് ആഹ്.
അത് ന്റെ അളവ് കൂടുന്നത് കൊണ്ടാണ് അത് വരുന്നത് നിങ്ങൾ ര രണ്ട് നേര ആയിട്ടുണ്ട മൂന്നു നേരവും സാധാരണ അരി ഭക്ഷണായില്ലേ രാവിലെ എന്താ കഴിക്കാ? ദോശയോ പുട്ടോ ഇഡ്ലി ഇതെല്ലാം അരിവക്ഷണ അല്ലേ? ഇത് വരി ഭക്ഷണാണ് ഉച്ചക്കത്ത് അരി ഭക്ഷണാണ് രാത്രിക്കത്ത് അരി ഭക്ഷണംല്ലേ?
ആ പിന്നെ ഈ വൈകുന്നേരം എന്തെങ്കിലും ഒന്നുല്ലേ ചോ ആ ചോറനെ കഴിക്കൂം.
ആഹ് അതാണ് അപ്പോം മൂന്ന് നേരം നിങ്ങളരിഭക്ഷണാണ് കഴിക്ക ക്ക്ന്നത് അതിൽ തന്നെ നിങ്ങൾക്ക് അവ്ടെ ഷുഗർ വന്നു അത് മാറ്റണം. നമ്മളെ ജീവിതത്തിൽ തന്നെ അത് മാറ്റിയാൽ തന്നെ നമുക്ക് ആഹ് മെഡിസിൻ ഫ്രീ ആക്കാം.
ആഹ് മെഡിസിന് ഞാന് ഉറച്ചീസം എട്ത്തുള്ളൂ പിന്നെ ഞാൻ എന്തൈത് ഭക്ഷണം നിയന്ത്രി
നല്ലതല്ലല്ലോ മെഡിസിന് കിഡ്നിക്കൊക്കെ അസുഖം വരുവല്ലോ മെഡിസിന് കൂടുതലായിട്ട് കഴിച്ചാല്. അപ്പൊ രാവിലെ ഏത്തപഴം. എഗ്ഗ്, മുട്ട. ഇതൊക്കെ ഒരു പ്രോട്ടീൻ നട്ട്സൊക്കെ ഉള്ളരു സംഭവുണ്ട് ഇങ്ങനെയൊക്കെ കഴിച്ച് ഴിഞ്ഞിട്ട് അരി ഭക്ഷണം ഒഴിവാക്കാ.
മ്മ്.
ഉച്ചക്ക് അരിഭക്ഷണം കഴിക്കാ ണെങ്കിൽ രാത്രിക്കും അരിഭക്ഷണം ഒഴിവാക്ക്. മുന്നേ എല്ലാവർക്കും അരിഭക്ഷണം മൂന്നേരം കഴിച്ചാലും പ്രശ്ന ഇല്ല. അവർക്ക് അന്ന് അധ്വാനുണ്ട് ആഹ് ഇന്ന് അധ്വാനി ട്ടുന്നില്ലല്ലോ.
ഇല്ലാ. വീട്ടിലെ പണിന്നെ ഒ വാഷ്മിഷീനും മിക്സി ഒക്കെ ആയി. ഉം.
ഉള്ള്ന്ന് പെറത്ത്റ്ങ്ങണെങ്കിൽ വണ്ടി യാണം ആഹ് വണ്ടി. കേറി അവിടെ പോയിട്ട് ഇറങ്ങ വീട്ടിന്റു ഉള്ളിൽ വരിയ ഒരു ഒരഅടി പോലും നടക്ന്നില്ല.
നട്ക്ക്ണില്ല.
എവിടെ നമ്മുക്ക് ഒക്കെ രോഗം വരാണ്ട്ക്കാ. എങ്ങനെ.
ഞാന് പിന്നെ കൊറ്ച്ച് മുന്നേ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇപ്പ ഇത് തുടങ്ങി നല്ലോ ഫിറ്റ്നസിന്റെ
ആഹ്.
അവിടെ പോയിനി പിന്നെ വയറ്റില ണ്ടായ്പ നിർത്തി പിന്നെപ്പ ഇഞ്ഞ്പ്പോ ചാവാതെ പോവാൻ കയില്ലല്ലോ സിസേറിനായേനെ കൊണ്ട് വലിയ ഭാരള്ള എക്സൈസും ചെയ്യാനും വയ്യ വയറിനുള്ളന്നും.
വർക്കൗട്ട് എല്ലാവരും ചെയ്യണം. വർക്കൗട്ടാണ് ഞങ്ങൾ മസിൽസിനൊക്കെ ബിൽഡ്യ്യുന്ന സംഭവം. അത് ത് വൈറ്റൂളള ആളും വൈയിറ്റ് ഇല്ലാത്ത ആളും എല്ലാവരും രാവിലെ അവർ വർക്കൗട്ട് എന്താലും ചെയ്തിരിക്കണം.
രാവിലെക്കെ പറ്റിയില്ലെങ്കിൽ പറ്റ്ണ ടൈമ് ചെയ്തേല്യ പ്രശ്നഇല്ലല്ലേ അത്.
രാവിലെയാണ് ഏറ്റവും നല്ലത് ഭഷണം കഴിച്ചിട്ട് ഒരിക്കലും വർക്കൗട്ട് ചെയ്യാൻ പാടില്ല.
ഇല്ലലെ.
മ് ഹ് രാവിലെ നമ്മൾ ഒരു അഞ്ചര ആറ് മണി നല്ലൊര് ഒഹ് അന്തരീക്ഷയിരിക്കുല്ലോ ഒന്നും വൊ അതി ലും പൊടിവടലങ്ങളും ഒന്നു ഉണ്ടാവില്ലല്ലോ ആഹ് ഒരു സമയത്ത് നമ്മള് ശരിക്കും ഒരു ഓക്സിജൻ മേലോട്ട് വലിച്ചെടും മൈൻഡ് റിലാക്സയിട്ട് വിടണം ബ്രീത്ത് എക്സസൈസ് എന്ന് പറഞ്ഞിട്ട് രു കണ്ണും പൂട്ടിട്ട് ഒ ന്നും ചിന്തിക്കാണ്ട് ആ ഒരു സമയത്ത് നല്ലൊരു വർക്കൗട്ടെയും ന്നാ ശരി ഓക്കെ